ഹലോ...
ഹലോ കേക്കുന്നുണ്ടോ?
ആഹ കേക്ക് -
ചോമ ഉണ്ടോ നിങ്ങൾക്ക്?
നല്ല ചോമേടാ.
അതെയോ, കുറവില്ല നിങ്ങൾ കാണിച്ചിരുന്നോ?
കാൺച്ചു കൊറവില്ല ഇപ്പൊ മാ റ്റാൻ ടാബ്ലറ്റും മരുന്നൊക്ക മതി
ക്ക ണ്ടാവുല്ലേ.
അതെല്ലാം വാങ്ങിറ്റ്ണ്ട് ഇന്ന് ഇപ്പം മാറ്റം വേറെയും കാണിച്ചു വാങ്ങി ഒന്നും കൊറവില്ല.
ആഹ് ആഹ് മയ കൊണ്ടീനോ?
ആഹ് മയ ണ്ട്. മയ രണ്ട് പ്രാവിശ്യം മഴ കൊണ്ടു പുറത്ത് പോയപ്പം
ആഹ് ഇന്നാ അതായിരിക്കും.
ഉം
പിന്നെന്തൊക്കെ വിശേഷം ഭക്ഷണക്കെ കഴിച്ചോ?
ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കണം. എന്താ അവടെ ഇങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ?
ആഹ് നമ്മള് കയിച്ച്. ഇപ്പോ ചായ കുടിക്കാനുള്ള സമയായി. സമയായ്ക്
ആഹ് ഈവനിങ് സ്നാക്സ് ആയിട്ടെന്തെങ്കിലും ഉണ്ടാക്കോ ഇങ്ങള്?
ഞങ്ങള് കൂടുതലും അങ്ങനെ ഇണ്ടാക്കലില്ല പുറത്ത്ന്ന് വാങ്ങലാ
ആഹ് ബേക്കറി ഐറ്റംസ് വാങ്ങലാ? ആഹ് ഞങ്ങള് അധികം വീട്ടില് ണ്ടാക്കും.
ആഹ് ആഹ് ഞമ്മൾ നോമ്പിന്റെ സമയത്തൊക്കാ ഉണ്ടാക്കല്
ആഹ് ആഹ്. ആഹ് ഞങ്ങള് നോമ്പിനിണ്ടാക്കും പ്പൊം പിന്നെ അല്ലാതങ്ങനെ വൈന്നേ വൈന്നേരത്തെ ചായക്ക് എന്തെങ്കിലടയോ വൈകുന്നേരത്തെ ചായക്ക് ഇങ്ങനെ അ ടയോ എന്തെങ്കിലൊക്കെ ണ്ടാക്കും.
അട എങ്ങനെ ഇണ്ടാക്കല് അതെന്ത സാധനം?
ആഹ് ഞങ്ങളെ എരുള്ള അട യ്ണ്ടാക്കും അടയ്ണ്ടാക്കും പിന്നെ മീൻകായിണ്ടാക്കും.
അടാ പറയുന്നത് പത്തിരിപ്പൊടി കൊഴച്ചിട്ടുള്ള ആവില് വേവിക്കുന്ന സാധനാണോ
അൽ ആവില് വേവിക്കുന്നന്നെയാന്ന്. പക്ഷെ പത്തിരിപ്പൊടിയോണ്ടല്ല ഞങ്ങള് ഗ്രൈൻഡർലാ റി അരച്ച് ഗ്രൈൻഡറില് നമ്മള് ചോറ് വെക്കുന്ന അരി അരച്ചിട്ട്
ചോറ് വെക്കുന്ന അരിയോ അല്ലെയ് പച്ചെര്യോ
ചോറ് വെക്കുന്ന മുടെരി
എന്നിട്ടോ
അത് തലേന്ന് വെള്ളത്തിലിട്ടക്കും എന്നിട്ടത് നല്ലേണം കേയ്കി റ്റ് പിറ്റേന്ന് രാവിലെ ഒക്കെ എള്ളണം വൃത്തി കെയ്കീട്ട് ഗ്രൈൻഡറിലിട്ട് അരക്കും. വെള്ളം കൊർ ച്ചാക്കിട്ടരക്കും. നല്ലണം അരഞ്ഞ് വരുമ്പം പിന്നെ ഞങ്ങള് എലേല് എലേലൊന്നൂല്ല കയ്യില് കൊറച്ച് എണ്ണ തടവിട്ട് ജസ് റ്റ് ഇതൊന്ന് പരത്തിട്ട് ഉള്ളില് ഫില്ലിങ് വെച്ചിട്ട് അങ്ങെനെ
തേങ്ങെ ശർക്കര അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അത് വൈകുന്നേരത്തെ ചായക്കടിയാണോ നമ്മൾ രാവിലെ ചായക്കുണ്ടാക്കാൻ പറ്റുംല്ലേ.
ഓഹ് ഉണ്ടാക്കാൻ പറ്റും. ഇവടെ അയ് മധുര ആർക്കും പറ്റൂല എല്ലാർക്കും എരുവാ വാണ്ടിയേ.
അതെയോ. നമ്മള ഭാഗത്തൊക്കെ കൊറവാ. അരി അരിച്ചിട്ടല്ല പത്തിരിപ്പൊടിയോണ്ടമ്മളിങ്ങനെ ആവില് വേവിച്ചിട്ട് മസാല ഫില്ലെയ്തിട്ട് ഇണ്ടാക്കും.
ആഹ് ആഹ് ഇല്ല ഞങ്ങള് പത്തിരിപ്പൊടിയോണ്ടങ്ങനെ ഇണ്ടാവെല്ല. ഏയ് ഞങ്ങള് പ ത്തിരി മറ്റേ പത്തിരിപൊടിയൊണ്ടും ഉണ്ടാക്കും പിന്നെ അരി അരച്ചിറ്റും പത്തിരിണ്ടാക്കും
ഉം അരി അരിച്ചിട്ടിണ്ടാവുമ്പം പ്രത്യേക രസണ്ടാവൂലെ കഴി
ആഹ് ആഹ്. ഇവടെ എല്ലാർക്കും അത് ഭയങ്കര ഇഷ്ടാ.
ആഹ് അത് ഓഹ് കൊറച്ച് പണിയുണ്ടാവൂലേ അത് ചെയ്യാന്.
എവിടെന്ന് വെച്ചാൽ അരി അരച്ച ഇവിടാൺച്ചാല് അരിയരച്ചു കണ്ടാലെല്ലാര്ക്കും മീങ്കായ് വേണം. അല്ലെങ്കില് എർച്ചിപ്പത്തിലാക്കിട്ട്
ആഹ് ആഹ് അതുകൊണ്ട് കല്ലുമക്കായൊക്കെണ്ടാക്കൂല്ലേ
ഓഹ് കല്ലുമ്മക്കായ് നല്ല ടേസ്റ്റാ
ആ ആഹ് നമ്മള് കല്ലുമ്മക്കായ്ക്ക മ്മ ക്കഴിക്കണെ പൊർത്ത് പോയി കഴിക്കണം
അത് വീട്ടിലുണ്ടാക്കൂല
ഇല്ല ഇല്ല നമ്മള് പുറത്തേടെങ്കിലുക്കെനെ യാത്ര പോവല്ലോ, അപ്പോളൊക്കാണ് അമ്മള് കല്ലുമ്മക്കായക്കെ കഴിക്കല് കല്ലുമക്കായ അതേപോലെ ലോഡർ ഫ്രൈസ് ഒക്കെ ആഹ് വീട്ടിലുണ്ടാക്കുന്നേ മസാല അം നല്ല മാറ്റംണ്ടാവുലേ
ആഹ്
ചെല കടകൾല് പോയാ ഈ തട്ടുകടയിലൊക്കെ പോയാ നല്ല സ് സാധനം കിട്ടും. എല്ലാരു ഇങ്ങനെ പിന്നാ വല്യ വല്യ റെസ്റ്റോറന്റിലാണല്ലോ ഭക്ഷണം കേറാനൊക്കെ കഴിക്കാനൊക്കെ കേറാ പക്ഷെ അതൊക്കെ മാറ്റി ചെറിയ ചെറിയ തട്ടുകടയിലക് ക്ക് പോയി നമ്മള് ഭക്ഷണം കഴിക്കാണെ നമുക്ക് വീട്ടില്ണ്ടാക്കുന്ന ആ രുചീല് നമ്മക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും
കയ്ഞ്ഞല്ലോ അതെ ഞങ്ങളെ നാട്ടില് തട്ടുകടയില് മറ്റേ മുട്ടപ്പത്തിരിണ്ടാവും ഉം മുട്ടപ്പത്തലും കാട പൊരിച്ചത് അഎല്ലം ഭയങ്കര ഇഷ്ടാ
ആഹ് ഈ തട്ടുകടലൊക്കെ തട്ടുകട രാത്രി പാതിര സമയത്തൊക്കെ ണ്ടാവല്ലോ ആ സമയത്തൊക്കെ തട്ടുകടയി പോയി ഭക്ഷണം കഴിക്കണം. നല്ല രസാ
നിങ്ങളങ്ങനെ കഴിക്കാറുണ്ടോ
ആഹ്, അമ്മള് പോവല്ണ്ട്, രാത്രിയൊക്കെ പോവും ഇപ്പൊ മയായതുകൊണ്ട് ആ ഒരു വൈബ് കൂടെ കിട്ടൊല്ലോ
ഉം ഉം അങ്ങനെ ഞാനും അങ്ങൻതന്നെ ആ കുട്ടികളൊക്കെ കൂട്ടിട്ട് പോവും അങ്ങനെ പയം കഴിക്കാറ്ണ്ട്.
ചെല
ഉം നല്ലടിപൊളി ഫുഡ്ഡല്ലേ തട്ടുകടേല്. എനിക്ക് തട്ടുകടേലേച് എ റ്റു ഇഷ്ടപ്പെട്ട ഒരു ഫുഡ്ന്ന് വെച്ചാല് മുട്ടപ്പത്തിലും അതേപോലെ കാടമുട്ട ഫ്രൈയും
ആഹ് കാടമുട്ട ഫ്രൈ നല്ല രസാ കഴിക്കാന്
ഉം
പൊർത്ത് പോയിട്ട് നമ്മള് ഇപ്പ കഴിക്കണ്ട നമ്മളെ ഹെൽത്തിന് നല്ലതെല്ലാ ന്നൊക്കെ എന്നാലും ഒക്കെ വിചാര്ച്ചാലും നമ്മൾ പുറത്ത് പോയിട്ട് ഇങ്ങൻത്തെ ഭക്ഷണം കാണുമ്പമ്മൾ കഴിച്ച് പോവും
കഴിച്ച് പോവും. അതന്നെ
അവര്ണ്ടാക്കുന്ന ഒരു പിന്നെ സ്റ്റൈലാണെങ്കിലും അതിങ്ങനെ ഒല് പ്രസന്റേഷൻ ചെയ്തതത് കാണാൻ തന്നെ നല്ല ര സാണല്ലോ. ഏതൊരു ഇപ്പൊ പൊരിക്കടിയൊക്കെ ഒഴിവാക് ക്ക്യാ ആളാണെങ്കി പോലും അത് കാണുമ്പോ കഴിച്ച് പോവും
കഴിച്ച് പോവും ഉം. നല്ല ടേസ്റ്റാണാസംഭവം. ഇങ്ങള് എന്താ അങ്ങനെ വെറൈറ്റി ഫുഡ്ഡ് ഒക്കെണ്ടാക്കോ?
നമ്മൾ ഉണ്ടാക്കല്ല്ല, അമ്മള് പൊർത്ത് പോയി കഴിക്കല കൂടുതലും
ആഹ് ഞാൻ വീട്ടില് പിന്നെ കുട്യക്ക് എന്റെറെ മക്കക്ക് വേണ്ടിട്ട് വീട്ടിലൊക്കെണ്ടാക്കി കൊടുക്കും
ആ ഞമ്മള് വിചാരിക്കും, അത് ണ്ടാക്കാൻ പ്പമ്മള് കൊർച്ച് സാധനം വാങ്ങണ്ടേരുവല്ലോ ന്തായാലു, അപ്പമ്മൾ വിചാരിക്കു ആ ഇണ്ടാക്കുന്ന വാങ്ങാൻള്ള സാധനം പോരെ നമ്മ പുറത്തുന്ന് വാങ്ങി കഴിക്കാന് പക്ഷെ അതാ നല്ലത് നമ്മൾ ചിന്തിക്കൂല. ഞങ്ങൾ സ്പെഷ്യലൊക് ക്കെണ്ടാക്കോ?
ആഹ്. ഞാൻ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കും
എന്ത വീട്ടിലൊക്കെ വിരുന്നേരൊക്കെ വന്നാ നിങ്ങ തന്നാണോ ഭക്ഷണം ഉണ്ടാക്കല്
അതെ അതെ ഞാൻ തന്നെയാണ് ഭക്ഷണം എനക്ക്ങ്ങനെ വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കാ ഭയങ്കര ഇഷ്ടം അതൊന്ന് പരീക്ഷ പക്ഷ പരീക്ഷണങ്ങളിനോട് ഭയങ്കര ഇഷ്ട
എന്തരു കാര്യത്തിനാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാനാണെങ്കിലും പണിയെടുക്കാനാണെങ്കിലും ജോലിക്ക് പോകാനാണെങ്കിലൊക്കെ എല്ലാത്തിനരു താല്പര്യമാണല്ലോ
ആഹ് അതെ
താല്പര്യംണ്ടേ അമ്മമാെ അങ്ങ് ചെയ്യല്ലോ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ താല്പര്യം വേണം
ആഹ് നിങ്ങൾക്ക് അപ്പൊ ഫുഡ് ഉണ്ടാക്കാനൊന്നും അറില്ല
എനിക്ക് ഭക്ഷണം ഉണ്ടാക്കൻ അറിയൂ പക്ഷേക്ക് ഉണ്ടാക്കുന്ന ഇഷ്ടല്ല
ആഹ് മടിയല്ലേ
മടിയാണ്
ആഹ് ആഹ്
അത് പണിയല്ലേ ഇങ്ങനെ കൊളായി പോയാലാം ഉണ്ടാക്കിയിട്ട് അങ്ങനത്തൊക്കെ ഒരിതാ എനിക്ക് കൂടുതലും ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ ഞാൻ ഉണ്ടാക്കി കി കഴിക്കുന്നത് എനിക്ക് വലിയ ഇഷ് റ്റല്ല ഞണ്ടാക്കിയാ രസോം ഉണ്ടാവൂല
ഉം എങ്ങനെ
നിങ്ങളൊക്കെ എങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചെങ്ങനെ യൂട്യൂബ്
ഞാന് അല്ല യൂ ട്യൂബിലും പിടിക്കും പിന്നെ ചെറിയടുത്ത് ഉമ്മാന്റെ ഒക്കെ കൂടെ നിന്നിട്ട് അങ്ങനെ പഠിച്ച പിന്നെ എനിക്ക് കൂടുതലും ഒന്നിച്ചല്ലേ നമ്മൾ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കൂല്ലേ
ആഹ് ആഹ്
നമ്മള് പുറത്തു പോയി ഫുഡ് കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കും
ആഹ് അങ്ങനെ ഉണ്ടാക്കാൻ അറിയെങ്കിൽ അതേ ടേസ്റ്റിൽ നമുക്ക് പുറത്തു നിന്ന് കഴിക്കുന്ന ടേസ്റ്റിൽ നമുക്ക്
ആഹ് അതെ അതെ അതെ അ അതേ ടേസ്റ്റ് അത്ര തന്നെ കിട്ടിട്ടില്ലെങ്കിലും എന്നാലും ഞാൻ ഉണ്ടാക്കിയ ഫുഡിന് ഇതാരും ഇതുവരെ ആരും മോശന്നും പറയുന്ന ഞാൻ കേട്ടിട്ടില്ല
ആഹ് ഛെല ആളുകൾ ഉണ്ടാവും അങ്ങനെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുമ്പോഴോ അതെങ്ങനാന്നൊക്കെ നോക്കി വെക്കുന്ന മനസ്സിലാക്കുന്ന ആൾക്കാര് ഞാൻ ചോദിക്കാ നമ്മള് പൊറ ഒത്ത് പോയി ചായ കുടിക്കുന്നാ ചായൊക്കെ വല്ലാത്തൊരു ടേസ്റ്റാ പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ആ രുചി കിട്ടൂല
ഇല്ല കാരണം ഞമ്മള് വീട്ടില് തേയില കുറവല്ലേ ഇടാനമ്മള അങ്ങനെ അ പക്ഷെ അവിടെ അങ്ങനെയല്ല അവര് നല്ലണ്ണം തിളപ്പിച്ചെടുക്കും
ആഹ് അവര് അവരുണ്ടാക്കുന്ന ചായക്കാലും ഭയങ്കര ക്വാണ്ടിറ്റി പറ്റിയുണ്ടാവും മതി
അതെ അവര് തേയിൽ എങ്ങനെയ വെന്ത് വെന്ത് വരിയല്ലേ
ആഹ് നമ്മൾ ച ച ചായണ്ടാക്കുമ്പോ ഒന്ന് തളച്ചാൽ നമ്മളത് ഓഫ് ആക്കിയല്ലോ നമ്മളെ ചായ റെഡിയായി അതായിരിക്കും ആ അത് തന്നെ കുടി ക്കാൻ ഭയങ്കര രസ
ഉം
അവര് ഉം പൊരിക്കുന്ന കടികളാണെങ്കിലും ഞമ്മൾ ഉണ്ടാക്കും പോലെ ഒന്നല്ല
ആരാ എനിക്ക് പുറത്തുന്ന് കഴിക്ക ഏറ്റവും ഇഷ്ടംന്ന് വെച്ചാൽ നല്ല ചൂട് പഫ്സില്ലേ ഈ വൈ
ആഹ് ആഹ് ചില കടകൾ ചില കടകളി അങ്ങനെ ചൂടുള്ള പഫ്സ് എല്ലാം ചൂടോടക്ക് കിട്ടും
അതെ പക്ഷെ അതിനൊരു വൈബ് കിട്ടണങ്കില് നല്ല മഴ
നല്ല മഴയും കൂടെ ഉണ്ടെങ്കിൽ അതേപോലത്തെ ഒരു ഷോപ്പ് വേണെങ്കിൽ നല്ല രസുണ്ടാവും
നല്ലട്ടി പൊളിയായിരിക്കും. അങ്ങനെയൊക്കെ അങ്ങന തന്നെ ഭയങ്കര ഇഷ്ടം. ഓ അങ്ങനത്തെ ഷോപ്പൊക്കെയുണ്ട്. ഞങ്ങൾ ഇടക്കിടക്ക് പോവാറും ഉണ്ട്
ആഹ് അതേ അടുത്തായിയിരിക്കുംല്ലേ ടൗൺ ഏരിയ?
അതെ ടൗൺ ഏരിയ അടുത്ത് തന്നെയ വലിയ ദൂരം ഒന്നുല്ല. ഒരു അഞ്ച് മിനിറ്റ് അത്രയാണ്.
യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടണ്ടോ?
ആഹ്‌ യാത്രയും ഇഷ്ടാ. എനിക്ക് കൂടുതലും യാത്ര ചെയ്യാൻ ബൈക്ക് റൈഡ്. നൈറ്റ് ഡ്രൈവ് ഇല്ലേ?
ആ ആഹ് ഇപ്പൊ നമ്മള് പോയലുണ്ട്. ഇപ്പഴൊക്കെ നല്ല സമയണല്ലോ മഴത്ത് ചെറിയ മഴയൊക്കെ പെയ്യുമ്പോ
അതെ യതെ.
യാത്ര ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ യാത്ര ചെയ്യണല്ലോ? നമ്മുക്ക് നമ്മളെ മനസ്സു മൊക്കെ ക്ലിയർ ആവണെ യാത്ര ചെയ്യണം.
അതെ അതെ
ങ്ങള് അങ്ങനെ വെക്കേഷൽ എവിടെയെങ്കിലും ടൂറ് പോയിന്നാ?
ആ മ്മള് ലോങ് ഒന്നും പോയില്ല അടുത്തൊക്കെ ഇങ്ങനെ ഫാമി ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അടുത്തൊക്കെ ഇങ്ങനെ പോവും.
ആ ഹാ
നിങ്ങള് പോയിക്കോ?
ആഹ ഞാനിങ്ങനെ ഇവടെ കസിന്റെ കൂടെ ഇങ്ങനെ പോകും. ലോങ്ങൊന്നും പോയിട്ടില്ല ദൂരയാത്രയൊന്നും പോയിട്ടില്ല.
ക്ക വന്നില്ലേ? ഇപ്പൊ പോവാനൊക്കെ നല്ല സുഖമായിരിക്കല്ലോ?
ഓ ഫ്രീ സർവീസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് വരെ പോവാനിങ്ങോട്ട് സാഹചര്യം ഒത്തിട്ടില്ല.
ആ ആ് എല്ലവും എല്ലോം ഒത്ത് ആളുകളൊക്കെ ഒത്ത
ആ അതെ ആളുകള് സാഹചര്യക്കെ ഒത്തിട്ട് വേണം ഒരു ലോങ് ഹൈവ ആഗ്രഹിക്കുന്നുണ്ട്.
അതെ ആ ആ ആഹ. വേറെന്തൊക്കെ ചായ കുടിക്കാൻ സമയയോ?
ചായ കുടിക്കൻ ഇല്ലല്ലോ സമയാവുന്നല്ലെള്ളൂ. എന്നാ ശെരിട്ടോ ഞാൻ വിളിക്കെ.